ഓ കേൾക്കുന്നുണ്ടോ ആ കേക്കുന്നു കേൾക്കുന്നു ഇവിടോ
എനിക്കും കേൾക്കാം
ആഹ് ഞാൻ പറഞ്ഞോട്ട് ഇപ്പ ഞാൻ നോക്കി കേട്ടോ ഡോക്ടറിന്റെ സമയവേ ഉം
എന്നിട്ടോ?
നാളെ ഇല്ല
ഇല്ലിയോ?
ഇല്ല ഇല്ല ചൊവ്വയും ബുധനും പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള വെള്ളികളും അതായത് ഈ ആഴ്ചയില് വെള്ളി ഉണ്ടെങ്കി അടുത്ത ആഴ്ച ഇല്ല അങ്ങനെ
ആഹ് അപ്പൊ ആ കൂട്ടുകാരിയോട് പറഞ്ഞോ
ആഹ് കൂട്ട്കാരിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹ അവക്ക് പരീക്ഷയാ ചൊവ്വാഴ്ച തൊട്ട് പരീക്ഷ തുടങ്ങും അന്നേരം അതാ പറഞ്ഞ നാളെങ് എടുത്ത് തരാം പരീക്ഷയുടെ അന്ന് പിന്നെ രാവിലെ പോന്ന- പാടല്ലയോന്നേ
ഉം
ആഹ് അന്നേരം ഞാനിങ്ങനെ പറഞ്ഞി ണ്ട് അല്ല പിന്നെ ഒന്ന് വിളിക്കാം വിളിച്ചാല് കോൾ എടുക്കാൻ സാധ്യതയില്ല കാരണം പഠിക്കു ആണെങ്കിലോന്ന് വെച്ചിട്ടേ-
ആഹ് ശരിയാ
ഉം ആഹ് അന്നേരം ഞാൻ ഇങ്ങനെ നോക്കിയതാ അല്ല പിന്നെ അവരെ വിളിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കണം. ഹോസ്പിറ്റലിൽ വിളിച്ചിട്ടേ
ആഹ്
കാരണം പണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതിങ്ങനെ കൂടി കുറഞ് നിന്ന സമയത്ത് ഈ ഡോക്ടറെ കണ്ടുകൊണ്ടിരു ന്നത് എൻ എസിലാ കാണിച്ചോണ്ടിരുന്നത് സഹകരണാശുപത്രിലാ കാണിച്ചോണ്ടിരുന്നത് എഹ് ഇവിടുത്തെ ഈ സഹകരണാശുപത്രിയിലെ ഡോക്ടർ നമുക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. എന്ന് വെച്ചാല് എഹ് അവിടെങ് തിരക്കട്ടോ ഭയങ്കര തെരക്കാ നമ്മള് രാവിലെ ചെന്ന് ടോക്കൺ എടുത്താലേ നമുക്ക് ഉച്ചക്കെങ്കിലും ഡോക്ടറെ കാണാനായിട്ട് പറ്റൂ പിന്നെ ഈ വട്ടം നമ്മൾ കാണുന്ന ഡോക്ടറെയല്ല അടുത്തവട്ടം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്
ആഹ് അത് പറ്റത്തില്ല നമ്മള് ഒരേ ഡോക്ടറായിരിക്കണം
ആഹ് നാലഞ്ച് ഡോക്ടർമാരുള്ള ആഹ് ഹോസ്പിറ്റലാ പക്ഷെ അന്നേരം നമ്മൾ ഇന്ന ഡോക്ടറെനെ വേണോന്ന് പറഞ്ഞാലും അത് പറ്റത്തില്ല ഈ ഡോക്ടർ നല്ലായാന്നും പറഞ്ഞ് നമ്മളെ അടുത്ത ഡോക് ചേമ്പറിലോട്ടാ വിടുന്നത്
ഓഹ് ഓഹ്
ഇങ്ങനെ വ് എങ്ങനെ വന്നത് ഇങ്ങനെയുള്ള ഈ തൈറോഡിന്റെ ചരിത്രങ്ങൾ പറയണവല്ലോ ഇന്നാലല്ലെ അവർക്ക് മനസ്സിലാവു അത് പറഞ്ഞ് ഒന്ന് ശരിയായി വരുമ്പഴത്തേക്ക് അടുത്തവട്ടം ചെല്ലുമ്പോ വീണ്ടും വേറെ ഡോക്ടറാ
ഓഹ് എല്ലാരെടുത്തും അപ്പൊ പുതിയതായിട്ട് പറയണ്ട്
വേണം അന്നേരം പിന്നെ ഒരു മറുപടി കിട്ടത്തില്ലല്ലോ പിന്നെ അതുവല്ല ഇന്നാള് മരുന്ന് കഴിച്ചത് പുഷ്പഗിരിയിലെ ഡോക്ടർ പറഞ്ഞിട്ടായിരുന്നേ
ആഹ്
അന്നരം പുള്ളിക്ക് ആഹ് ആദ്യമേ തൊട്ടേ കാണിച്ചൊണ്ടിരിക്കുന്നത് കാരണം പുള്ളിക്ക് നമ്മളെ അറിയാം ഇതിന്റെ ബുദ്ധിമുട്ടുകളറിയാം നമ്മൾ ചെന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം പുള്ളിക്കറിയാം
അപ്പൊ പിന്നെ എപ്പഴും പറയേണ്ട ആവശ്യവില്ല
എപ്പഴും പറയേണ്ട ആവശ്യല്ല പിന്നെ നമുക്ക് ഈ ഡോക്ടറിന്റെ ഇങ്ങനെ അപ്പോയിമെൻ്റ് കിട്ടാൻ പാടാ മൂന്നും നാലു മാസം വെയിറ്റെയ്യണം ഏഹ് ഇന്നലെ വിളിച്ചപ്പഴത്തേക്ക് ഇനി നവംബറിലേക്ക് ഒള്ളെന്നും പറഞ്ഞതേ
ഓഹോ
അന്നേരം നമ്മളത് അന്നേരം എന്നും രാവിലത്തെ പത് ത്ത് ടോക്കൺ നമുക്കെന്തായാലും ഇവിടുന്ന് രാവിലെ പോയി എടുക്കാൻ നടക്കത്തില്ല അത്രയും തെരക്കുള്ള ഡോക്റാ ഏഹ് സ്പെഷ്യലിസ്റ്റാ പുള്ളി സ്പെഷ്യലിസ്റ്റ് സർജനും എല്ലാം കൂടിയാ പുള്ളി നമുക്ക് നമ്മടെ അസുഖങ്ങള് ഒന്ന് പറയു മ്പേഴ്ത്തേക്ക് മൊത്തം പറയണൊന്നുല്ല അപ്പഴത്തേക്ക് പുള്ളി നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും ഈ ആഹ് ഇന്ന ഇന്ന അസ്വസ്ഥതകളുണ്ടോ ഇന്ന ഇന്നടുത്തൊക്കെ പോയാ യായിരുന്നു അന്നങ്ങനെ പുള്ളിയ നമ്മളിങ്ങോട്ട് പറയും കാര്യങ്ങളെ
ആഹ് ആഹ്
ആഹ് അങ്ങനെ ആകുമ്പഴത്തേക്ക് പുള്ളിക്കിതിനെപ്പറ്റി നല്ല ധാരണയുണ്ട്
ആഹ് അപ്പൊ അവിടെ തന്നെ കൊണ്ടു പോന്നയാ നല്ലെ
ആഹ് അവിടെതന്നെ കൊണ്ടു പോവാ നല്ലെ പിന്നെ നമുക്കി പോന്നെയും വെരുന്നെയും ബുദ്ധിമുട്ട് കാരണായിരുന്നു ഇങ്ങനെങ്ങ് ഇവിടെ അടുത്ത് കാണിച്ചതേ
ആഹ്
ഇനി എന്തും പറഞ്ഞിട്ട് കാര്യവുല്ല അങ്ങ് കൊണ്ടുപോയി കാണിക്കണം കാരണം ഇപ്പം റിസൾട്ട് നോർമലായ സ്ഥിതിക്കെ എന്തെങ്കിലും ഒരു തീർപ്പ് കൽപ്പിക്കാതെ
കാര്യം പിന്നേം മരുന്ന് കഴിച്ചാ ഇതി നി കൂടിയാ കൂടത്തേ ഉള്ളൂ
കഴിഞ്ഞാല് വേറെ അസ്വസ്ഥതകളൊക്കെ വെരും
ആഹ് അതാ
അന്നേരം പിന്നെ ഇങ്ങനെ കാണിക്കണം
പുതിയതായിട്ട് കഴിക്കുന്നതിന് മുമ്പേ ഡോക്ടറിനെ കാണി
കാണിക്കുന്നാ ഏഹ് ഡോക്ടർ നമ്മളോട് ആദ്യമേ ആദ്യവേ പറഞ്ഞെ ഇത് മൂന്ന് മാസം കൂടുമ്പോൾ ടെസ്റ്റേയ്യാനായിട്ടായിരുന്നു ഒരു നാല് കൊല്ലത്തോളം നമ്മൾ അങ്ങനെ ടെസ്റ്റെയ്ത് പിന്നെ അന്നേരം ഡോക്ടർ പറ റഞ്ഞ് ഇനി അങ്ങ് ഭയങ്കരവായിട്ടുള്ള വ്യത്യാസൊന്നും വരാനായിട്ട് പോന്നില്ല ഒന്നെങ്കി ഇങ്ങനെ ത ലങ്ങ് പോവും ചിലപ്പോ ഇടക്ക് കുറേ അതല്ലാതങ്ങ് ഭയങ്കരായിട്ടുള്ള വ്യത്യാസൊന്നും വരുത്തൊന്നുല്ല അന്നേരം ഇനിയോരു ആറോ ഏഴോ മാസം കൂടുമ്പോഴതെക്ക് ഒന്ന് ടെസ്റ്റെയ്തോണ്ട് കൊണ്ട് ചെല്ലാനാ പറയുന്നതേ
ആഹ്
പക്ഷെ പുള്ളി പുള്ളിയെ കിട്ടണ്ടേ
ഉ എന്തായാലും ഈ ആഴ്ച തന്നെ പോ
ആഹ് ഈ ആഴ്ച തന്നെ ഞാൻ പറഞ്ഞില്ലേ കൂട്ടുകാരിയുടെ സമയം പോലെ ഒരു അപ്പോയിന്റ്മെന്റ് എടു തരുവാന്നെങ്കില് നമുക്ക് അതേപോലെങ്ങ് പോകാൻ പറ്റും
അല്ലെങ്കിൽ കൂട്ട കക്കരിയോട് ചോദിക്കണം ഡോക്ടറിന്റെ അവിടെ നിൽക്കുന്ന നേഴ്സുമാരെ വല്ലും പരിചയ ഉണ്ടെങ്കിൽ അങ്ങനെ വല്ലോ ചോദി വ വെക്കാൻ പറ്റുവോന്ന്
ആ ഇവര് അവിടെ പഠിച്ചോണ്ടിരിക്കുന്ന പിള്ളോര അം ഇവർക്ക്ഈ ഹസ്പിറ്റിലാെങ്കിൽ ഇവരുടെ വേറെ കെട്ടിടവാ എന്നാള ഞാനിങ്ങനെ പറഞ്ഞായിരുന്നേ അന്നേരം അവള അങ്ങനെ പറഞ്ഞത് വേറെ കെട്ടിടവാ അവരും ഇവരോട്ട് യാതൊരു ബന്ധവും ഇല്ല ഇവർക്ക് അഥവാ എന്തെങ്കിലും ആ യാതൊരു ആ യാതൊരു ബന്ധവും ഇല്ല അന്നേരം നമ്മള് പുറത്തുനി ഒരാൾന്ന രീതിയിൽ അവിടെ ചെന്ന് അപ്പോയിൻമെന്റ് എടുക്കതോ
അതെ ഉം
ആഹ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എടുത്ത തരാൻ ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട് നാളെ ഡോക്ടർ ഇല്ലെന്നേ പിന്നെ അവര് മെനെകടണ്ടാലോ പോയി്ട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക്
ഇവരെ പഠിപ്പിക്കുന്ന ഡോക്ടേഴസ് അവിടെ തന്നെ ജോലി ചെയ്യുന്നവര് കാണും
ജോലി ചെയ്യുന്ന
മനസ്സിലായോ അപ്പം ആ ടീ ടിച്ചേഴ് വഴി വല്ല എങ്ങനെേലും ഒരു അപ്പോയിൻറ്മെന്റ് വല്ലോ എടു എടുത്ത് വക്കാൻ പറ്റുമോ എന്നൊന്ന് ചോദിച്ച് നോക്ക്
ഉം ഉം അല്ല ഈ പത്തെണ്ണത്തിന് കിട്ടുവാന്നെങ്കിൽ നമുക്ക് പിന്നെ ഇതൊന്നും വേണ്ടല്ലോ ഈ ആദ്യത്തെ പത്തില്ല് അത് ആ
ഇല്ല എക്സാം ആയതു കൊണ്ട് ചിലപ്പോ രാവിലെ പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം അത് ടീച്ചർ എന്നെ ആരെങ്കിലും വേണമെങ്കിൽ പറ പറഞ്ഞു വെക്കുമല്ലോ
ആഹ് ആഹ ഇവള് പക്ഷെ അങ്ങനെ അങ്ങനെ ഒരു ക്യാരക്ടർ അല്ല ആളുടെ
ഓ അത് ഒരു ബുദ്ധിമുട്ടാ എല്ലാരോടും മിണ്ടുന്ന ടൈപ്പാണെങ്കിൽ
അല്ല അത് അങ്ങനെയുള്ള അങ്ങനെയുള്ള ക്യാരക്ടർ അല്ല അങ് എടുത്തയടി മിണ്ടത്തൊന്നും ഇല്ല ആഹ് എന്റെ കൂട്ട അതുകൊണ്ടല്ലേ എന്റെ കൂട്ടുകാരി ആയത്
അയ്യോ ഞാൻ അപ്പ എങ്ങനാ വന്നേ അഭധ വർഷ അത് ഞാന അത് ശ്രദ്ധിച്ചിട്ടുണ്ട് നിന്റെ എല്ലാ കൂട്ടുകാരികളും അങ്ങനെ
എന്നന്ത ന എനിക്കങ്ങ് ഒത്തിരി ഏഹ സംസാരിക്കുന്ന കൂട്ടുകാരി നീ മാത്രമേ ഉള്ളൂ
ആഹ
ബാക്കി എല്ലാരും പതുങ്ങി പതുങ്ങി പതുങ്ങിയിരിക്കുന്നയാ
എനക്ക് അങ്ങനെ പതുങ്ങിയിരിക്കുന്നത് ഇഷ്ടമല്ല
ല്ല ആഹാ പിന്നെ കോളേജ് പഠിച്ച സമയത്ത് ഞാൻ കുറച്ച കൂടിയൊക്കെ ഏഹ് സംസാരിക്കുായിരുന്നു പിന്നെ കോളേജൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയ ആയപ്പോഴത്തേക്ക് പഴയത് തന്നെ ആരോടും മിണ്ടത്തില്ല അങ്ങനെരു അതാ എന്നും പറഞ്ഞ ആഹ എന്നും പറഞ്ഞഞ് ഒട്ടുംമിണ്ടത്തില്ലന്നല്ല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോ മിണ്ടും അതല്ലാതെ
അല്ല പുതിയതായിട്ട് ഒരു സ്ഥലത്ത് നിന്നും മിണ്ടാനൊക്കെ ബുദ്ധിമുട്ട്
ബുദ്ധി മിണാൻ പിന്നെ എന്റെ എന്റെ പരിസരത്ത് എനിക്ക് മിണ്ടാച്ചൊരു പാടാ അതല്ല അതെ എന്നെ അറിയാത്തൊരു നാട്ടിൽ ചെന്നാണെങ്കില് എനിക്ക് സംസാരിക്കാനോ എടുക്കാനോ യാതൊരു ബുദ്ധിമുട്ട്..... എനിക്ക് തോന്നിയിട്ടില്ല ഇങ്ങനെ ദൂരോട്ടൊക്കെ യാത്ര ചെയ്യുവാണെങ്കിലേ അതെന്താ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കാര്യങ്ങൾ എന്താ എങ്ങനെയ പോന്നിയു
അതെന്തോ ഒരു പ്രശ്നവാ
ആഹ് ഞാൻ പിന്നെ നിന്നോടൊരു ട്യൂഷൻ കാര്യം ചോദിക്കണന്ന് വിറിച്ചിരുന്ന ആയിര്ന്ന് പക്ഷെ അത് പിന്നെ വേണ്ടി വന്നില്ല ഇവിടെ അടുത്തൊരു കൊച്ചിന് ട്യൂഷൻ എടുത്ത കൊടുക്കാനായിട്ട് ഒന്നാം ക്ലാസ്സില. ഹിന്ദിയും മലയാളവും മാത്രമേ....
ഓൺലൈ
അങ്ങനെ അല്ല അല്ല വീട്ട് ചെന്ന്ടുക്കണം വീട്ടിവന്നെടുക്കണം എല്ലാ ദിവസവും വേണ്ട ആ എൻറെ വീടിന്റെടുത്താ വേറെണൊരു അമ്പലം ഇല്ലേ അമ്പലത്തിന്റെ അടുത്തായിട്ട് വരും ആ് അന്നേരം. ഞാൻ എന്നോട് ഇങ്ങനെ കഴിഞ്ഞ എൻ്റെ ആഴ്ച കഴിഞ്ഞന്റെ മുമ്പത്താഴ്ചയൊക്കെ അമ്മയോട് ഇങ്ങനെ ഒന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു..... എന്ന് എടുക്കാൻ പറ്റുവ എടുക്കാൻ പറ്റുവോന്നേ.
ഒന്നാം ക്ലാസ്സിലോ.
അന്നേരം കാര്യങ്ങള് എന്തോ.
ഒന്നാം ക്ലാസ്സിലോ.
ഒന്നാം ക്ലാസ്ല് ഒന്നാം ക്ലാസ്സില് അന്നേരം അമ്മ ഇങ്ങനെ പറഞ്ഞു ഞാന ഒത്തിരി പൊടിപ്പള്ളവർക്ക് അങ്ങനെ എടുക്കാറില്ല. ഇച്ചിരി വല്യ പിള്ളേർക്ക അഞ്ചോ ആറോ തൊട്ടുള്ള പിള്ളേർക്ക എടുക്കുന്നത് കൊടി പിള്ളേരെ അക്ഷരം പഠിപ്പിക്കുന്ന പാടല്ലയോ അതിന് വേണ്ടിയുള്ള സമയം ഇല്ലല്ലോന്നേ.
അതെ.
എന്നാലും അവര് ഇങ്ങനെ വന്നന്ന് ചോദിച്ചു വന്ന്ു ചോദിച്ചു ഫോൺ നമ്പരൊക്കെ വാങ്ങിച്ചുകോണ്ട് വിളിയോടെ വിളിയായിരുന്നു അങ്ങനെ അമ്മ ഇവിടെ അടുത്തുള്ള വേറെ രണ്ട മൂന്ന് പിള്ളാരോട് ഇങ്ങനെ ചോയ്ച്ചു അന്നരം ട്യൂഷൻ ആ ്യൂഷ എടുക്കുന്നവരല്ല ആദ്യമായിട്ട് ട്യൂഷൻ എടുക്കുന്നരായാലും ഇങ്ങനെ ട്യൂഷൻ എട് ക്കാവൊന്നെ
ഓഹോ ആഹ്
ആഹ അന്നേരം ചോദിച്ചവര് ഇവിടെ അടുത്തൊരു കൊച്ചുണ്ട് നേരത്തെ എടുത്തോണ്ടിരുന്ന അത്. എടുക്കുന്നില്ലായിരുന്നു അങ്ങനെ അവര് ആദ്യം ങ്ങ ഏറ്റായിരുന്നു നോക്കട്ടെ എന്നൊക്കെ പർഞ്ഞ് പിന്നെ പറഞ്ഞ അവർക്ക് പരീക്ഷ വരുന്നുണ്ട് ഡിഗ്രിയുടെ പരീക്ഷ വരുന്നുണ്ട് അന്നേരം പറ്റത്തില്ലാന്ന് പറഞ്ഞങ്ങൊഴിഞ്
അഞ്ചുവിനോട് വേണമെങ്കിൽ പറയാരുന്നല്ലോ
ആ് അല്ല പറയട്ടെ പറയട്ടെ.
ആഹ്
ഒഴിഞ്ഞായിന്ന് ഒഴിഞ്ഞിട്ട് ആ എന്നരു ഇത് വീണ്ടും കറങ്ങ രഞന്റെ അടുത്ത. വന്ന് ഒന്ന എടുക്കാവുന്നു അന്നേരം ഞാനിങ്ങനെ ഏ എന്തുവാ. ചോദിച്ചു ഞാൻ അവരോട് ഡീറ്റെയിൽസ് അന്വേഷിക്കാനായിട്ട് ഞൻ അവരെ വിളിച്ച് കാരണം അമ്മ എന്നോട് പറഞ്ഞത് ഹിന്ദി മലയാളം മാത്രം മതി എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞോണ്ടേ. എങ്ങനാ എങ്ങനെണ്ട് പഠ ത ഏത് സ്കൂളിലാ പഠിക്കുന്നത് ഏത് സമയത്താ വരുന്നതൊക്കെ ഒന്ന് അറിഞ്ഞല് നമക്ക് എന്തെങ്കിലും ഒന്ന ചെയ്യാലോന്ന് വെച്ചി..... ഞാനോ അതല്ലേ നിന്നോട് ചോദിച്ചിട്ട നീയോ ഒന്ന എടുക്കട്ടെ എന്നുള്ള രീതിൽ ഞാന ഇങ്ങനെ നോക്കിയായിരുന്നു.
ആഹ്
അങ്ങനെ അവരെ വിളിച്ചപ്പോഴത്തേക്ക് അവര് പറഞ് വേ എന്നും വരുന്ന ആരാണ്ട് അവർക്ക് ട്യൂഷനായിട്ട് കി കിട്ടന്നെ കിട്ടിയന്ന് ആ അന്നേരം ഞാൻ പറഞ്ഞു അതെന്തായാലും നല്ല കാര്യമായി ഇവര് പുള്ള ഇവര് മാലിയിലെങ്ങാണ്ടായിരുന്നു
അയ് ശെരി ആഹ് അപ്പൊ മലയാളം ഒന്ന് അറിഞ്ഞൂടാ
ഇപ്പം അമ്മൂമ്മയുടെ കൂടെ ഇവിടെ ഒന്നിക്കുന്നത്. പിന്നെ ഇല്ല ഇല്ല അച്ഛനും അമ്മ ഇല്ല ആഹ് അമ്മാമ്മയുടെ കൂടാ നിക്കുന്നത്
ആഹ്
ഈ ഏഹ് എന്നെ വിളിക്കുന്നവരുടെ മൂത്ത മോളുടെ മോനു വ്ടുണ്ട് അത് എട്ടാം ക്ലാസ്സിലാ പഠിക്കുന്നത് അന്നേരം എന്നോട് ഇങ്ങനെ പ പഞാ ഹായ് ഈ ഒന്നാം ക്ലാസ് ലെ കൊച്നെ എടുക്കാ വരുമ്പഴത്തേക്ക് എട്ടാം ക്ലാസ്ൽ കൊച്ചുണ്ട് ആഹ് സമയോ ണ്ടെങ്കി അതിനൂടെ ഒക്കെ എടുക്കണം അന്നേരം ഞാൻ പറഞ്ഞില്ല രണ്ടുപേരെ കൂടി ഒന്നും നമക്ക് സമയം കിട്ടത്തില്ല പിന്നെ അവർക്ക് എല്ലാ ദിവസം വേണം താനും അത് നമുക്ക് പറ്റത്തില്ലല്ലോ
പക്ഷെ കൊച്ചു പിള്ളേർക്ക് എല്ലാ ദിവസവും എടു ത്താലെ പറ്റ
എടു എടുത്താലേ പറ്റത്തൂള്ളൂ ആഹ് പിന്നെ ഹു കൊച്ചു പിള്ളേരെ എടുക്കുന്നഹ് കുറച്ച അധികം ബുദ്ധിമുട്ടാ
അവരെ കൂടെ ഇരിക്കണം
ആഹ് അവർ കൂടിരുന്ന് ആഹ് പിന്നെ ഈ കൊച്ചിന്റെ കുറച്ച് പ്രശ്നം എന്തായിട്ട് പറഞ്ഞാലേ ആഹ് ഇവരുടെ അച്ഛനും അമ്മയ്ക്കും ജോലിയായ സമയത്തെ അഹ് ഈ കൊച്ചിനെ വീട്ടില് നിർത്തിയിട്ടെങ്ങാണ്ടായിരുന്നു പോകുന്നത്
ഏഹ്
ആഹ് അന്നേരം അങ്ങനൊക്കെയള്ള കാര്യങ്ങ ഉണ്ടായൊണ്ട് ഇനങ്ങ് പോന്നായിരുന്നു
ഉം എന്തായാലും ഇപ്പ ഇനിയിപ്പ വേണ്ടല്ലോ
ആഹ് ഇനിയിപ്പം വേണ്ട ആഹ് അന്നേരം പിന്നെ ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ വേറെ ആരേലും എഹ് ട്യൂഷന്റെ കാര്യങ്ങളു വല്ലോം ളെല്ലാം ണ്ടെങ്കി ചോയ്ച്ചിട്ട് വിളിക്കാ ശരി ശരിയാണ് ശരി